ആഹ്
ഒക്കെ പറഞ്ഞോളി വീട്ടില്
എന്താ പരിപാടി
എന്താ ബടെയിരിക്കന്ന് വിളിച്ചോണ്ടിക്കുന്നു
ഉം പിന്നെ വടെ കളികാണുണ്ടോയിപ്പൊ
ഉം
കളി കാണുന്നുണ്ടോയിപ്പൊ നോർവേന്റെ ഒക്കെ കളിയിണ്ടല്ലോ പ്പോ
എനിക്കങ്ങനെ നോർവേ ഒരിതില്ല
ആ ഇന്നലെ ബ്രസീലിന്റെ കളിയൊക്കെ കണ്ടിരുന്നോ
ക്ക് പിന്നെ കാണണംന്ന് കേര്തീട്ട് ഒറങ്ങി പക്ഷെ കാണാം പറ്റില്ല ഞാൻ കാണാ തോണ്ടാണ് ചെലപ്പം ഇനി പൊട്ടി
ആഹ് ആഹ്
ഇന്നുപോ ഫ്രാൻസിന്റെ കളിണ്ടല്ലോ
ആഹ് അതെ അതെ ശരി കാണാൻ പറ്റാത്തൊരു ടൈമിലണ് രണ്ടര ടൈമിലൊക്കെയാണ് രാവിലെ കുറച്ചു പണീം കാര്യങ്ങളൊക്കെ ഉണ്ടായി ണ്ടായി രാവിലെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായി കൊണ്ട് ചലപ്പോ പിന്നെപ്പോ നീച്ചാൻ ബുദ്ധിമുട്ടൊകാരം ക്കൊക്കെ എന്തിന് നാലര നാലര ടൈം ആകും കളി കഴിയുമ്പോത്തനൊക്കെ
അർജന്റീനന്റെ കളിയന്ന വരണെ അഹ്
അർജന്റീനന്റെ നാലാം തീയതിയാണ് മൂന്ന് മണി ആ ടൈമിന് മൂന്നരക്കോ അങ്ങനെ എന്തൊക്കെയാാണ്
അതും
ഇജ് പറഞ്ഞമാരി ആഹ് രാ ഒന്ന് ഉറങ്ങീട്ട് നീച്ചേണ്ടി വരും ഏഹ്
ഒറങ്ങി ഒറങ്ങി നീച്ചാനണ് പാട് ഉറക്കതുവരെ നമുക്ക് കൊണ്ടോവാം
ഉം എവിടെയും പോയിന്നോ ഇപ്പൊ മഴക്കാലൊക്കെ ആയിട്ട്
കുറച്ച് സ്കൂ കോളേജില് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിട്ട്
അഹ്
കുറച്
റ്റ് അങ്ങനെ എന്തൊക്ക അവരുടെ കാര്യങ്ങൾക്കെ എന്റെ തലൽ വന്നിട്ടുണ്ട്
ആഹ് ആഹ് അതെ അട്ടപ്പാടി ക്കെ അങ്ങനെ പോയിന്നപ്പൊ മഴേന്നെ അട്ടപ്പാടിക്കെ അങ്ങനെ പോയിന്ന് പറയാ മഴായിട്ടെ
പ്പൊ എങ്ങനെണ്ട് അടപാടിയൊക്കെ മയത്ത്
നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പ നിലവില് നല്ല അത്യാവശ്യം കോടിയും കാര്യങ്ങളും മ്മൾ ഈവനിങ് ഒക്കെ ഇവിടന്ന് ചൊര ഇറങ്ങി പോരുമ്പൊ ഒന്നും കണ്ണു കണാത്ത രീതിൽ കോടം മൂടണ വരെ ഒരു ടൈമക്കെ വരല്ലണ്ട് അവിടെ
നിങ്ങൾ എങ്ങനെ ബൈക്കിമ്മേ പോയി
അതെതെ ബൈകിമ്മേ നമ്മക്ക് ഇവടന്ന് കുറച്ചൊള്ളൂ നാൽത് കിലോമീറ്ററൊക്കെ ഉള്ളൂ
നമ്മുടെ പാ പാ പര
ആ ഞാൻ മണ്ണാർക്കാടാണ് നമ്മുക്ക് ഇവിടന്ന് ആകെ കുറച്ചേ ള്ളൂ നല്ല അത്യാവശം ക്ലൈമറ്റ് പിന്നെപ്പ വിടെ വെല്ലി പ്പാറാ പറഞ്ഞിട്ട് സ്ഥലക്കണ്ട് ഇപ്പൊ അത്യാവശ്യം ഫേമസ് ആയ കൊണ്ട്കണേ സ് സ്ഥലാണത്
അട്ടപ്പാടി ആ സൈഡ് വന്നിട്ടില്ല അട്ടപ്പാടീന്റെ ഏതോരു ഏതോ ഒരു ബന്തുകുടീന്ന് ആരോ പറഞ്ഞിട്ട് ഏതോ കാലത്ത് പോയരു ഓർമ്മയുണ്ട് ഏതൊരു പോയേന്റെ വക്കത്ത്ആരവിരുന്ന് പോയെഎനിക്കൊരു ഓർമ്മ ഇല്ല
ആഹ് അഹ് അത് ഭവാനിപ്പുഴ സൈഡില് പള്ളി ഒക്കെ ഇല്ലേ അവിടന്നൊക്കെ വരുന്ന ഒരു പുഴ ആണ് അതെയതെ അതെ നമുക്ക് സൈലന്റ് വാലിക്ക് പറഞ്ഞാല് അട്ടപ്പാടിന്ന് മുക്കാലീന്ന് വേറെ നമുക്ക് ഒരു ഗവൺമെന്റിന്റെ വണ്ടി എടുത്ത് പോണം സൈലന്റ് വാലി ക്ക് അവിടുന്ന് അത്രേ അത്യാവശ്യം ട്രക്കിംങ് ണ്ട് പത്തിരുപത് കിലോമീറ്ററോളം ട്രക്കിംങ് വരുന്നുണ്ട് തോന്നുന്നു
ആഹ്
ആഹ നമുക്ക് അത്ര ആളന്ന് ഒരു വണ്ടിക്ക് രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ വരുന്നത് നാലാളോ അഞ്ചാളൊക്കെ ആയിട്ടാണ്
ഫസ്റ്റ് എത്രെ വാണ്ടീന്ന്.
എങ്ങനെ
എത്രയാൾക്കാര് കയറാൻ പറ്റാ
ആ ആറാളായിറ്റ മാക്സിമം തോന്ന് ണു ജീപ്പില്
മൊത്തം റൗണ്ടട്ച്ചോ ടുന്നൊരാണോ അതോ മറ്റതിപ്പാൻ്റതൊ
അല്ല നമക്ക് ഫുള്ളായിട്ട് അവടെ അയ്ൻ്റെ മേലെ രു വാച്ച് ടവർമാതിരി ഒരു സാനണ്ട് അതുവരെ കേറാള്ളൊര് ഇതുണ്ട് പിന്നെ അവിടെ കേയറിക്കഴിഞ്ഞ ഈ പറഞ്ഞ മാതിരി ഇവിടെ ഒരു മണ്ണാർക്കാട് ഏരീ തന്നെ ഒരു കുറ്റിച്ചാല് ന്ന് പറഞ്ഞ സ്ഥലണ്ട് പാത്രക്കടവ് അതുപോലെ തന്നെ
എനിക്ക് ആ ഏരിയ വല്യ വെളി യില്യ ഏട്യാ സ്ഥലം
കാഞ്ഞിരപ്പാടെ ആ മാ കൊറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റും അയ്ന്റ മോള് വാച്ച് ടവറ്
മുതിരപുഴ ഡാംന്ന് പറിണത് മലമ്പുഴ ഡാമിന്റെടുത്താണാ
ആ വടെ ആ അത് മലമ്പുഴ പാലക്കാടാസൈഡാണ് ഇത് ഇവിടുന്ന് മണ്ണാർക്കാട് തന്നെയാണ് കാഞ്ഞിരപ്പുഴ
രണ്ടും സൈംമ്ടാവുന്ന
എങ്ങനെ
രണ്ടും സെയിമാണ് പേര് മാ രണ്ടും സൈമാണ് അ അൗ ഇതിനന്നെ രണ്ട് കെട്ടിട്ടേണൊ
എങ്ങനെ
ഒരു ഇതിനന്നെ രണ്ട് കെട്ടിട്ടതാണോ
അല്ലല്ല സൈമല്ല വേറെ വേറാണ് വര്ണത് തോന്ന്ണ് അങ്ങനെ ഒന്ന് ഇബട്ന്ന് പിന്നെ ആണ്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററോളം മലമ്പുഴ ഡാമൊക്കെണ്ട്
ഓ അത്ര അടുത്തൊന്നും
അതെ അതെ ങ്ങള് ഫുഡൊക്കെ കയ്ച്ചൊ
ഫുഡൊക്കെ നേറ്ത്സ്ത്തന്നെ തിന്ന് ഇന്നട്ട് പൊട്ടിരിക്കാന്നിചാരിച്ച്
ആ കോളേജ് പരിപാടി എങ്ങന എങ്ങനെ പോണ ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞല്ലേ സീസൺ ഫസ്റ്റ് വലൊക്കായി വേൾഡ് കപ്പിന്റെ ഒക്കെ
ന്നേ ഫ്രഷേ്സിന്റെരിതുണ്ട്
ആ ഫ്രഷേസിൻ്റെ പരിവാടി യൊക്കെ ഇണ്ടാവുലെ
ക്യാണ് പ്ലാൻ ചെയ്യണ്ടെ ഫസ്റ്റക്കമിറ്റ്യ
എങ്ങനെ
ഫെസ്റ്റ് കമ്മിറ്റ്യാണ്ന്
ആഹ് അഹ്. റാഗിങ് പരിപാടികളൊക്കെ ഇപ്പളുണ്ടൊ
ഏഹ് അങ്ങനൊന്ന് പറയാനൊന്നുല്ല
ഗോറെക്കെ ഒതുങ്ങിക്കുണുല്ലേ പണ്ടാണ് കൊറച്ച് റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്
ആഹ് പണ്ട് ഇണ്ടായിന്ന് ഇപ്പൊ പിന്നെ അങ്ങനെ ന്ന്ന്നുല്ല ട്ടോ കാര്യായ്ട്ട്
ഉം
പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ മാത്ര ഒന്നുല്ല
ഉം ഉം പ്പന്നാള്പ്പ ഈ പറഞ്ഞ മാതിരി ഞമ്മളീ ഏരി തന്നെ ഒരുത്തനെ എന്തോ ബട്ടൺസ് ഇടാൻ പറഞ്ഞ്ട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അടി ഉണ്ടായിക്ക്ണു
അങ്ങനെ ഓരോട്ത്തു ഓരോ അടി നടക്ന്ന്ണ്ട്
ഉം
അവനാൻ്റെ തടി കയിച്ചിലാക്കി പോക. കോളേജ് പോക പഠിച്ച്ക്ക അവനാൻ്റെ തടി കയ്ചിലാക്കിട്ടെയ് നടക്കാറ്
അതേ നടക്കൊള്ളു
ഉം വേറെന്ത്ക്കേലും നിന്നാ പിന്നയ് നായിട്ട് നിക്കണ്ടേരും പിന്നെ പേരുണ്ടാവും കോളേജില് ഏഹ് ഹെ എല്ലാരെം ഒരു കണ്ണില് ഉണ്ണിയാക്കരം ചെൽപ്പൊ നോട്ടപ്പുള്ളിയൊക്കൊക്കെ ആയിട്ട് നടക്കും പിന്നെ
ആയ്ശെരിയ
ഇനിപ്പത് കഴിഞ്ഞ്ട്ട് വേറെന്താ പരിപാടി. പി ജിയോ അങ്ങനെ എന്തെലൊക്കെ നോക്ക്ണ്ടോ കോളേജ് കഴിഞ്ഞട്ട് എന്താ പരിപാടി. പി ജി അങ്ങനെ എന്തേലും നോക്ക്ണ്ടോ പിന്നെ
അങ്ങനെ പ്രത് പ്രത്യേകിച്ച് നോട്ടന്ന് പറയാനൊന്നു ഇല്ല